സുഹൃത്തേ
ഞാന് നേരത്തെ ആപ്ആപ്പില് കേറിയിരിന്ന് കോള് കണക്ടായിലല്ലോ എന്താ
ആഹ എത്ര എത്ര എത്ര എത്ര എണ്ണം എത്രണ്ണം കംപ്ലീറ്റ് ആക്കി
ഓ
എല്ലാ ആയീലാ
ന്നാലും കേസ് എത്രണ്ണായി
ഒമ്പേണ്ണം കഴി
ഒമ്പെണ്ണം ആയോ എട്ടെണ്ണം ആയൊള്ളൂ
ആഹ് അപ്പൊ മ്മള് കാര്യത്തിക്ക് കടക്കാണ്. ഞമ്മളിപ്പോ ചർച്ചെയ്യാൻ പോകുന്ന വിഷയന്താറിയോ?
എന്താ?
ഇക ലോകത്ത് നേരിടുന്ന വെല്ലുവിളികളെ
ഇപ്പഴും എനിക്ക് ഫോട്ടോ അയക്കുന്നുണ്ടോ? പിക് ചിത്രം അയക്കുന്നുണ്ടോ? ഒ കെ ആഹ്
സമകാലിക ലോകത്ത് നേരിടുന്ന വെല്ലുവിളികൾ ഇന്ന് നമുക്കറിയാം നമ്മുടെ ഈ സമൂഹം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ണ്ട്
ഏതാ ഒരു
ഒന്ന് നമ്മള് പറയാണെങ്കി എൽ ജി ബി ടി ക്യു ഒക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം ഒരു നിങ്ങളതിന് സപ്പോർട്ട് ചെയ്യ്ണ്ടോ
ഇല്ല ഇല്ല പോവാ ആഹ അതേസമയം ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തേം വേണം അത്തരം വാതഗതിക്കാരെ, പ്പ അത് വെച്ച് ചൂഷണം ചെയ്യുന്നവരെമ്മള് തടയും വേണം മനസ്സിലായോ
പ്പൊ ഞമ്മളതിൻ്റെ ഒരു വിവാഹത്തിന്റെ ഘട്ടം നോക്കാണെങ്കി ഒരു ആണ് ആണിനെ അല്ലെങ്കിൽ പെണ്ണ് പെണ്ണിന് വിവാഹം കഴിക്കുക എന്നുള്ളതിനെ താങ്കൾ എത്രത്തോളം അതിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ പ്രതികൂലിക്കുന്നു
വിവാഹം ചെയ്യുന്നതിനെ ഞാൻ പൂർണമായും നിരാകരിക്കുന്നു അതിനെ അനുകൂലിക്കുന്നില്ല മറിച്ച് ഇപ്പൊ ഞാനൊരു എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്
അതെ അതെ
ഇപ്പൊ നിലവിലിപ്പോ ഞ എന്റെ ജില്ലയിൽ കൂടെ ഞാന് പലപ്പോഴും യാ ചെയ്തിട്ടുണ്ട് എനിക്ക് ആഹ
ഒരു ആണിന്റെടുത്ത്ന്ന് ഒരാണിലേക്കുള്ള ഒരു എന്താ പറയാ അതിന് ഒരു അപ്രോച്ച് അപ്രോച്ചിന്റെ മലയാളം എന്താണ് സുഹൃത്തെ
അ സ്വാധീനം സമീപനം
ആഹ് സമീപനം. അതിൻ്റെ സമീപനം എനിക്ക് ഉണ്ടായിട്ടില്ല ഒരിക്കലും
ഉം ഉം
നേരെ മറിച്ച് ഇവിടായപ്പോ ഇവിടായപ്പോ എന്റെ സുഹൃത്തുക്കള് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവരെ ഇതേപോലെ തൊടാനും പിടിക്കാനൊക്കെ ആൾക്കാര് വന്നിട്ട്ണ്ട്
ഉം ഉം
പക്ഷെ ഈ എനിക്കീ ഇടക്ക് കുറച്ച് ച്ച് കുറച്ച് അനുഭവം കുറച്ച് അധിക അനുഭവം ഉണ്ടായി
ആഹ പറയൂ
ആത് ഇപ്പൊ നമ്മളെ കൊണ്ട് നമ്മളോട് ഒന്നും സംസാരിക്കുക സംസാരിച്ച് ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അദ്ദേഹം ഇത്തരക്കാരനാണ് മനസ്സിലായോ
അതെ അതെ
പറഞ്ഞ അവസാനം കുറച്ചധികം ഹ ലൈംഗിക ചുവയോടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പ നിലവില് ഈ പറഞ്ഞ പോലെ എന്താ പറയാ... പുരുഷ ഗെ സെക്ഷൽന്ന് പറയുന്ന സംഭവം നിലവിൽ കേരളത്തിൽ കേരളത്തിൽന്നല്ല മലപ്പുറം ജില്ലയില്, ഓ.. താരതമ്യേന കൂടുതലാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു
അതേ കോഴിക്കോട് ഉ
ഉം കോഴിക്കോട് ന്ന് അല്ല. മ ഞാൻ എന്റെ കാഴ്ചപ്പാടില് ഞാനിപ്പോ മലപ്പുറംജില്ലെ നിൽക്കുന്നുന്നത് കൊണ്ടാണ് കുറച്ചൂടെ ക്രിയ ക്രിയറായിട്ട് പറഞ്ഞാല് ഇപ്പൊ പൊതുവെ കേരളത്തില് കുപ്രസിദ്ധി ആർജിച്ച പല കമിതാക്കളും ഇത്തരത്തിലുള്ള കമിതാക്കൾ.... ളും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ് മനസ്സിലയോ
ഉം... ഉം...
പയില് അള്ള... ശ് ശ്
അപ്പോൊ നമുക്കതിലൂടെ മനസ്സിലാവുന്നതെന്താ പല രീതിയില് പല തരത്തില് നമ്മള് സമൂഹത്തിരക്കിൽ ഒരു സ്വർഗ വിവാഹം അല്ലെങ്കില്... ഈ ഒരു പ്രശ്നങ്ങള് നേരിടണ്ട അല്ലേ ഈ സ്വർഗരീതി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു ഒരു സാമൂഹി സമൂഹത്തിന്റെ നെയ് ഒരു ധ ധാർമ്മിത തതയക്ക് ഒക്കാത്ത ഒന്നാണ് കാരണം നമ്മുടെ പ്രകൃതിക്ക് വിരോധമായിട്ടുള്ള ഒരു അഭ്യാ സമാണത്. കാരണം ആഹ ആഹ.. കാരണം ഒരു പ്രകൃതി നിയമം എന്ന് പറഞ്ഞാല്.. ഒരാണ്, ഒരു പെണ്ണ് ആ ഒരു.. സൈദ്ധാന്തിക സിദ്ധാന്തത്തിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് രാണ് കാണി അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രെയിൻ റോട്ട്.. സംഭവിക്കാണ് അവിടെ ചെയ്യുന്നത് അ ഒരു ഒരിക്കലും... ഒരാണ് കല്യാണം കഴിക്കാ എന്നുള്ളത് പക്ഷെ അറേഞ്ച്ഡ് മാര്യേജ് ന്റെ കാര്യത്തിൽ ഒരു പ്രകൃതി വിരുദ്ധതയാണ് അവർ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും.
അതെ അതെ ഇപ്പൊ..
സോഷ്യൽ മീഡിയക്കെ തൊറന്നു നോ
ഭരണഘടന അല്ലെങ്കിൽ സുപ്രീം കോടതി.. അത്തരത്തിലുള്ള വിവാഹങ്ങൾക്ക് അനുമതി നൽകിയിട്ട്ണ്ട്
അതെ
അനുമതി മാത്രമല്ല രേഖാമൂലം അവർക്ക് അവര് കമിതാക്കളായും ദമ്പതികളായും നിയമപ്രകാരർ ഇപ്പോൾ അനുവദിക്കാൻ പറ്റും
ഉം.. ഉം.. പക്ഷേ ഒരു ഹ്മ് ഹ്മ് പറയൂ പറയൂ
ഇപ്പം വാടക ഗർഭ ഗർഭനിരാഹ ഗർഭ സോറി ഗർഭധാരണം ഇംഗ്ലീഷിൽ പറഞ്ഞ സറോഗസി എന്നൊക്കെ പറയും
ഉം
അത്തരത്തിലൊരു പ്രവണത ഉണ്ട്
ഉം
അതായത് ഹ് സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവും എടുത്ത് മറ്റൊരു സ്ത്രീൽ നിക്ഷേപിച്ച് കുട്ടികളെ വാർത്തെടുക്കുക.
ഉം ഉം
ഇപ്പൊ ഇത്തരത്തില് മോഡലിങ് മോഡലിങ് രംഗത്തുള്ള പലരും ഇപ്പൊ നയന്താര അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യാനയുടെ ഭാര്യ ജോർജീന അത്തരത്തിലുള്ള ഒരു വാടക ഗർഭധാരണം സ്വീകരിക്കുന്നുണ്ട്
അതെ കാരണം എന്താച്ചാൽ പലപ്പോഴും ഓ ലെ ങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രധാന മൈയിനന്ന് പറഞ്ഞാൽ അതാണ് ഈ ഒരു ഒരു ചിന്താഗതീന്ന് പറഞ്ഞാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ അവർ ഷൈപ്പ് ആ കുറയുന്നുണ്ട്. അതന്നെ ആ ഷേപ്പിനെ ബാധിക്കുംന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീക്ക് അവർ മുന്നേറുന്നത്
അതായത് ഇപ്പോ പൊതുവെ നമ്മള് ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ എന്റെ കൂടെ പഠിച്ചിരുന്ന എന്റെ അതേ പ്രായമുള്ള ഹ പെൺകുട്ടികള് കല്യാണം കഴിഞ്ഞപ്പോ അവര്ടെ ആഹ് ഹ് രൂപമാറ്റത്തിൽ ഒരുപാട് മാറ്റ വന്നിട്ടുണ്ട് അവരുടെ ആ എന്താ പറയാ അവരുടെ രൂപത്തിലും അവരെ കാണുന്ന അവരുടെ പ്ര പ്രാഥാനികമായ ന്തയ്യാ പെട്ടെന്ന് കാണുന്ന ഒരു അപ്രോച്ചില് പെട്ടെന്ന് കാണുന്ന രൂപത്തില് ഒരുപാട് ഒരു ഒരു ന്താ പറയാ കുറച്ചധികം ഇതിൽ പറഞ്ഞാൽ ഒരു തള്ള അല്ലെങ്കിൽ ന്താ പറയ ഒരു പ്രായം ചെന്ന വ്യക്തി എന്ന രീതിയിൽ ഒരു പത്ത് മുപ്പത് വയ തരത്തിൽ ഒന്ന് ഗർഭധാരണം കഴിച് വരുമ്പോ മാറുന്നുണ്ട്!
അതെ
അത് പൊതുവെ അത് അ അ അത് ഒ പ്ര ന്താ പ്രകൃതിദത്തമായ മാറ്റങ്ങളാണ് അതൊക്കെ!
ഉം ഉം
അ അ അതേസമയം അവരുടെ വയറിന് പൊതുവെ ഇടിവ് സംഭവിക്കാ അതായത്, ഇപ്പോ ഇപ്പൊ നമുക്കറിയാം ഇപ്പോ എന്താ പറയാ തടി കൂടിയ ഒരാള്, തടി ജിമ്മിൽ പോയി തടി കുറക്കണെങ്കിൽ അയാളുടെ വയറ് ഭയങ്കര ചുരുങ്ങിയ പോലെ ലൂസായി കിടക്കും മനസ്സിലായേ?
ഉം
കാരണം നമ്മള ഈ പേശി പുറത്തുള്ള പേശികൾ ഇങ്ങനെ ഏ എന്തയ്യ നമ്മള് കഴിക്കുന്നതിനനുസരിച്ച് അത് കൂടുതൽ വലിയുകയും അത് ഭയങ്കര ഇലാസ്ഥികമായിട്ട് പ്രവർത്തിക്കുകയും വലുതാവുകയും ചെയ്യും പിന്നെ ഒിടിക്ക ഒരിക്കലും ചുരുങ്ങാൻ തിരിചുരുങ്ങ എന്ന സംവൽ സംവിധാനം സംഭവിക്കുന്നില്ല!
അതെ
അപ്പൊ ഈ തടികൂടിയ ആൾക്കാരെ ജിമ്മിൽ പോകുമ്പോ ശ്രദ്ധിച്ച മനസ്സിലാകും അവർ തടി കുറച്ചാലും ഒരുപാട് വയറിങ്ങനെ തടി കുറച്ചിട്ടുണ്ടെങ്കിലും വയറിങ്ങനെ തൂങ്ങി വൃത്തിയേടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ
ഉം ഉം
അത്തരം കാര്യങ്ങൾ സ്ത്രീകളിലും ഇതുപോലെ ഗർഭ ആഹ് ധാരണം കഴിഞ്ഞതിനു ശേഷം കുട്ടിയെ പ്രസവിച്ചതിനു ശേഷം അവരുടെ വയറ് പൂർവാധിക്യം പയയൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പഴയ സുന്ദരമായ രീതിയിലേക്ക് എത്താൻ എത്തുന്നില്ല അതാണ് യാഥാർഥ്യം
അതുകൊണ്ടാണ് ഈ ഒരു വാണിങ് ഗർഭ ആ ഒരു സം സംവിധാനത്തെ ആളുകൾ എന്താണ് പലരും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്
കാരണം ഈ മോഡലിംങ് രംഗം അല്ലെങ്കിൽ ഈ അയ് അഭിനേത്രിമാർക്കൊന്നും ഒരിക്കലും പ്പൊ നയന്താരെ പോലെ ഈ ഗ്ലാമറസായി അഭിനയിക്കുന്ന അഭിനേത്രിമാർക്കൊന്നും ഒരിക്കലും ഈ ഗർ ഇതേപോലെ ഗർഭധാരണം സ്വീകരിച്ചാൽ അവരുടെ ശരീരത്തിന് ഉടവ് ത തട്ടുകയും അവര് പിന്നെ എന്ത് ഗ്ലാമറസ് റോളുകൾക്ക് പറ്റാതാവുകയും ചെയ്യുന്നുണ്ട്?
അതെ തെ ആ സിനിമ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അവര് പുറന്തള്ളപ്പെടുകയും ചെയ്യും! അപ്പതിൽ നിന്നൊക്കെ ഒരു മോചനം നേടന്ന്ള്ളാണ് അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും അപ്പൊ ഞമ്മളെ സമൂഹത്തില് ഇങ്ങനെ ഇത്തരത്തിൽ നടമാടിക്കൊണ്ടിരിക്യാണ് ചിലപ്പോ ഒരു വിഭാഗം ആളുകളെ തന്നെ. ഒറ്റടിക്ക് അടിച്ചമർത്തുന്ന പല രീതികളിൽ. അതുപോലെ തന്നെ പ്പോ ഞമ്മളെ സമൂഹം നേരിടുന്ന പ്രശ്നണ്ടല്ലോ എന്താണ് പറയൂ പറയൂ
ആ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നിലവിൽ സമൂഹത്തില് സ്ത്രീകൾ സ്ത്രീകളെ പൊതുവെ പറയാണെങ്കിൽ ഇപ്പ ഗാമോ ഫോബിയ അടക്കമുള്ള ഈ കല്യാണം വേണ്ട എന്ന തരത്തില് സ്ത്രീകള് മാറുന്നുണ്ട്!
അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം ഇന്നത്തെ യുവാക്കൾക്ക് പെണ്ണില്ല! ഇവര് ഈ വിവാഹം വേണ്ട എന്ന് വയ്ക്കുന്നതിലൂടെ
അനുയോജ്യരായ വധു വധുക്കളെ കിട്ടുന്നില്ല. അതാണ് യാഥാർത്ഥ്യം.
അതെ അതെ.
ഇനീ ഉള്ളവരാണെങ്കിൽ ഇപ്പം അനുയോജരാണ്, പക്ഷെ അവർക്ക് നിലവിൽ കല്യാണം വേണ്ട അല്ലെങ്കിൽ അവർ കരിയറിൽ. അവരുടെ എന്തേ അവര് ചെയ്യുന്ന ജോലി. ജോലിയിൽ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലി നേടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരുപാട് കാരണം മുമ്പുള്ള നമ്മുടെ കാലഘട്ടങ്ങളിൽ അവരെ ഉപ്പമാരും അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം. പുരുഷ കേന്ദ്രീകൃതമായിട്ടാണ് സമൂഹം മുൻപ് നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും. ജീവിച്ചു പോന്നിരുന്നത്, ഒരു പുരുഷ മേധാവിത്വം. അപ്പോ അതുകൊണ്ടാണ് ഈ സ്ത്രീകള് ഇത്തരത്തിൽ പിൻവലിയാൻ കാരണം.
ച്ചൊക്കെ പഠിച്ചറിഞ്ഞ ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്യാണ് പിന്നീട് ആ ഒരു മേ മേഖലയിൽ നിന്ന് മാറുകയാണ് അതായത് വിവാഹമേ വേണ്ട കാരണം എന്റെ രക്ഷിതാക്കൾക്ക് എന്റെ മാതാവിനെ ഒക്കെ എന്തില്ല വിദ്യാഭ്യാസമില്ല. പിതാവിൽ നിന്ന് പല പ്രശ് പ്രശ്നങ്ങളും മാതാവ് കേൾക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ സ്ത്രീ സമൂഹം എന്ത് ചെയ്യാ. ഞാന് ഒറ്റക്കാലിൽ നിന്നിട്ട് മതി. എനിക്കൊരു ജോലി ആയിട്ട് മതി. വിവാഹം എന്നുള്ള രീതിയിലേക്കും. മാറുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മേഖലയില് ഫെമിനി സം. അത് വളരെയധികം സ്വാധീനിക്കുകയാണ് ചെയ്‌യുന്നത്.
ഇപ്പം ഞാൻ പറഞ്ഞില്ലെ ആ കാര്യത്തി ഇപ്പം ഫെമിനിസം ഇപ്പം നമ്മുടെ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ മറ്റേ ശ്രീകണ്ഠൻ നായർ സംഘടിപ്പിക്കുന്ന ആ ട്വന്റി ഫോർ ന്യൂസ്‌ ഒരു വളരെ മികച്ച ഇപ്പൊ നിലവിൽ കേരളത്തി ത്തിലെ ബാധിക്കുന്ന, നമ്മുടെ ഇപ്പൊ നിലവിലെ സമീപകാലത്ത് ബാധിക്ക ബാധിക്കുന്ന പ്രതിസന്ധികളെ ചർച്ച ചെയ്യുന്ന നല്ലൊരു പരിപാടിയാണ്. ഒട്ടുമിക്ക ഞാൻ കുറെ കുറച്ചധികം ചർച്ച ചർച്ചകൾ കേട്ടിട്ടുണ്ട്.
ഉം ഉം.
ഇപ്പോ ആ സ്ത്രീയെ ഇതേപോലെ ഒരു പ്ര പ്ര പ്രദർശന വസ്തുവായി അല്ലെങ്കിൽ ഒരു എന്ത് പറയാ വ്യാവസായികവൽക്കരിക്കുന്ന ഒരു വസ്തുവായിട്ട് സ്ത്രീയെ മാറ്റുന്നു. ആ കാര്യത്തിലൊക്കെ ഇപ്പം നമ്മുടെ അബ്ദു അബാസിൽ സി പി അദ്ദേഹം ചർച്ചക്ക് പങ്കെടുത്തിരുന്നു. ഈ പറഞ്ഞ വാടക ഗർഭധാരണ അതില് ഇപ്പൊ ഒരു പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ സ്ത്രീ പുരുഷ സമത്വം. ഇപ്പ ഫയാസ് അക്ബർ എന്ന് പറയുന്ന ഒരു ഇതേപോലെ ആക്ടിവിസ്റ്റ് ആണ്. അദ്ദേഹം ഇതേപോലെ സംസാരിച്ച് അങ്ങനെ. കാരണം നമ്മൾ ചെറിയ ക്ലിപ്പ്, മുറി ക്ലിപ്പുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും അത് കണ്ടാൽ കൊള്ളാം. അതേപോലെ തെരുവു നായ. അതേപോലെ ഈ ആത്മീയപരമായ
ആ അന്ധവിശ്വാസം. സങ്ങള്, അതേപോലെ തന്നെ നമ്മളെ മറ്റേതുണ്ടല്ലോ, വാസ്തു നോക്കണെ പറ്റിയൊക്കെ.
ആ അതെ അതെ അതെ.
അതൊക്കെ വലിയൊരു
അതേപോലെ തെരുവുനായ ശല്യം പിന്നെ പാമ്പു പിടിത്തത്തിലെ ശാസ്ത്രീയത. അങ്ങനെ ഒട്ടു ഒരുപാട് വിഷയങ്ങള്. എന്താ പറയാ കുറച്ചധികം വിശാലമായ വിഷയങ്ങള്
അതില് ചർച്ച ചെയ്യണ്ടേ അതെ. കാരണം, അതൊക്കെ ഇന്നത്തെ നമ്മുടെ ഈ സമൂഹം.
പതിനെട്ടണ്ണം ഒക്കെ എഴുതിട്ടുണ്ട്.
നമ്മുടെ അതായത് അതൊക്കെ നമ്മുടെ ഈ സമൂഹം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളാണ് അതിനെയാണവര് ചർച്ചക്ക് ഇടുക്കാണ്ട് ബുൾസൈ വിക്കുന്നത് ആ ഓക്കെ ഏകദേശം സമയം ആയെന്ന് കര്താണല്ലെ
ആഹ് പത്ത് മിനിറ്റി മതി സുഹ് ർ ത്തെ മതി
ആഹ് ഓക്കെ ഓക്കെ ശരി